ഹലോ
ആഹ് പറ പറ
ആഹ് എന്തോണ്ട് വിശേഷം
വിശേഷം പ്രത്യേകിച്ചൊന്നുംല്ല സുഖം തന്നെ
ഒറങ്ങുവാന്നോ
കെടക്കാനിങ്ങനെ തയ്യാറെടുക്കുായിരുന്നു
അച്ചാ ഡിന്നറൊക്കെ കഴിഞ്ഞോ
ആഹ് ഡിന്നറൊക്കെ കഴിഞ്ഞു
ഉം പിന്നെ എന്തൊണ്ട് വിശേഷം അവിടെ
ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നൂല്ല സുഖം തന്ന
ഉം പിന്നെ ഇന്ന് ഡ്യൂട്ടിക്ക്ക്കെ പോയായിരുന്നോ?
ആ പോയിരുന്നു
ആഹ് വേറെ
പറഞ്ഞോ പറഞ്ഞോ
പറ എന്തുവാന്ന് ച്ചാ ആഹ്
ഏഹ്
പിള്ളാരൊക്ക എന്തോട്ക്ന്ന്
പിള്ളോരൊക്കെ കൊഴപ്പല്ല പണിയും ജോലിക്കൊക്കെ പോകുന്നുണ്ട്
ആഹ് പിള്ളോരൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലിയോ
പുള്ളാരൊക്കെ സുഖായിട്ട്
വേറെ വേറെന്താവിശ്യം എങ്ങനെ ഇണ്ടായ്രുന്നു പൊർത്തിന്റെ എട വയ്യാന്നൊക്കെ പർഞ്ഞിട്ട്
അതൊക്കെ ശെരിയായി.
ആഹ് എന്തോ പറ്റിയാര്ന്ന്
അതൊന്നും പറ്റിയല്ല തന്നെ മൊഴ വന്നതാ.
ആഹ് എന്ന്ട്ട്
എന്നിട്ടെന്തുവാ അത് പഴുത്ത് പൊട്ടി ഇപ്പം അതൊക്കെ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി
ആഹ് വേദനൊക്കെ ഉണ്ടായിരുന്നോ
ഇല്ല ഇല്ല.
കരിഞ്ഞോ
ആഹ് കരിഞ്ഞ് കരിഞ്ഞ്
ഉം പിന്നെ വേറെ
വേറെ വിശേഷൊന്നുല്ല. കിടക്കാനായിട്ട് തയ്യാറെട് രാവിലെ ഡ്യൂട്ടിക്ക് പോണം.
ആഹ് ഇന്ന് ഓഫീസി പോയി ട്ടൊക്കെ പിന്നെ ഓഫീസിലൊക്കെ പോയാരുന്നോ ഇന്ന് മഴയൊക്കെ ഉണ്ടോ ക്ലൈമറ്റൊക്കെ എങ്ങനിരിക്കുന്നു?
ഡ്യൂട്ടിക്ക് പോയി കൊഴപ്പൊന്നില്ല മഴയാ. മഴയൊന്നുല്ല. ഇവടെ ചൂട് സ്ഥിരം തന്നെ.
ആഹ്
മഴേക്കൊക്കെ ക്ഷാമൊണ്ട് ഇപ്പൊ ഇവടെ
ആഹ് വെള്ളമൊക്കെ ബുദ്ധിമുട്ടാന്ന് പർഞ്ഞിട്ട് വെള്ളൊക്കെ വരാൻ തൊടങ്ങിയോ?
വെള്ളൊക്കെ ഇപ്പൊ വരാൻ തൊടങ്ങി ചെറിയ രീതിയിലൊക്കെ വെള്ളം വരുന്നുണ്ട്.
ആഹ് ഇങ്ങനെ രാവിലെ വൈകിട്ടും വരോ അതോ ഒരു നേരേ ഒള്ളോ
ഒരു നേരം മാത്രേ വര്ത്തുള്ളൂ.
ആഹ്
അര മണിക്കൂർ വെള്ളം വരും ഡെയിലി
ഉം പിന്നെ വേറൊന്തൊക്കെയുണ്ട്?
ഓഹ് ഇവടെ പ്രത്യേകിച്ച് വിശേഷൊന്നും ഇല്ല.
ആഹ് ആഹ് ഇവിടെ പ്രത്യകിച്ച് വിശേഷൊന്നുല്ല.
അവിടുത്തെ കാര്യങ്ങള് പറഞ്ഞാ മതി. ഇവിടെന്നും പ്രത്യേകിച്ച് വിശേഷൊന്നുല്ല
ആഹ് ഇവിടെയും ഇങ്ങനെ പോവുന്നൂ ഉം ആഹ് എന്നാ പിന്നെ ശരിയെങ്കി ഓക്കെ
ആഹ് ഓക്കെ
ഡാഡി സംസാരിക്കേത്തെ ഇല്ല ഡാഡി കൂ കൂന്ന് പർഞ്ഞോണ്ടിരിക്കാ അല്ലെങ്കി ഡാഡിയുടെ